ഓഹ്
അ പ്പ റെഡിആയി.
ഇപ്പൊ ശെരിയായ്ല്ലെ.
പ്പ ശെരായി ഇപ്പൊ ശെരായി.
ആഹ് അപ്പങ്ങട്ട് വിളിക്കാത്ത്ന്റെ പ്രശ്നായിരുന്നു. ഹും അങ്ങനെ അപ്പൊ സ്റ്റിച്ചിങ്ങും. എക്കെ നമ്മള് പെർഫെക്ശ് ഹ് എന്താ പ്രൊഫ്ഷ്ണൽ. മോഡലെല്ലാം ചെയ്യാനായ്ട്ട് അവര് പഠിപ്പിക്കുമ്പ നമുക്ക് കറക്റ്റ് ആ സെ സെയിം ക്ലോത്തന്നെ വാങ്ങിക്കണം. അപ്പൊ തുണി വാങ്ങിച്ച് തുണി വാങ്ങിച്ച് മുടിയും.
അങ്ങനെ വേറെ പൈസ ചെലവാവുലേ?
ആഹ് അങ്ങനെയാണ് നമുക്ക് അത്രയും ഹ്മ് അത്രയും പൈസ വര്നത്. ഞങ്ങള് മൊത്തം ഒരൂസെര്ന്ന് ഞങ്ങള് കൂട്ട്യേ ഓരോന്നും വാങ്ങിക്ക്ണേന്റെ. പൈസ കൂട്ടി കൂട്ടി കൂട്ടി അങ്ങനെ വരുമ്പോ. അപ്പൊ ട്ടോട്ടൽ എത്ര രൂപേന്റെ അട്ത്ത് അയ്ക്ക്ണു.
ഉവ്വോ.
ആഹ്.
എന്നിട്ട്വ്ടെ എവ്ടേം കേറീനോ പട്ച്ചാണ്ട്.
ആഹ് ന്നിട്ട് ഞാന് രണ്ട് സ്ഥലത്ത് വർക്കെയ്തിരുന്നു ഒരു വർഷം ഒരു സെൽ. ത്തും അടുത്ത വർഷം വേറൊരു സെൽത്തും.
അങ്ങനെ
അങ്ങനെ രണ്ട് സ്ഥലത്ത് വർക്കെയ്തു. എടാ അപ്പോഴേക്കും പിന്നെ ഞാന്. വേറെ സ്ഥലത്ത് ഹസ്ബന്റിന്റെ വീട് വേറെ ജില്ലയിലാണ്. നല്ല ദൂരണ്ട് ഏഹ് അപ്പ അതാരണം. ഇവ്ടെ നോക്കാണ്ടല്ല മാരേജ് കയ്ഞ്ഞ്ട്ട് പിന്നെ ഞാൻ പോയില്ല അത് കയ്ഞ്ഞ്. അപ്പൊയേക്കും എനിക്ക് കുട്ടിയായി പിന്നെ അത് കഴിഞ്ഞപ്പോ. ആഹ് പിന്നെ മൂന്ന് വർഷം പോയി ഇപ്പൊ നാലാമത്തെ വർഷം അപ്പൊ. ആഹ് മൂന്ന് വയസ്സിപ്പൊ കുട്ടിക്ക്.
മ്
ഏഹ്. അഹ്ഞ്ഞിപ്പൊ വേണങ്കിൽ ഇവള് വേ ഒന്ന് സ്കൂളിലൊക്കെ പോയി. അങ്ങനൊക്കെ അവന്ന് അല്ലെങ്കി. ആഹ് അല്ലേ പിന്നെ നമുക്ക് നോക്കാനായിട്ട് ആരെങ്കിലുംക്കെ ഇണ്ടെങ്കില്. കൊഴ്പ്പുല്ല ഇത്പ്പൊ അങ്ങൻത്തെ സിറ്റുവേഷ്നൊന്നു അല്ല. അതാരണം എന്തായാലും ഇഞ്ഞ്പ്പൊ ഇവരൊക്കെ ഒന്നും വലുതാവാതെ ഇഞ്ഞ്പ്പോആ ആഹ്. അപ്പഴേക്കും അടുത്ത കുട്ടിയാവുലേ.
അപ്പൊത്തട്ത്താഹും.
അപ്പ പിന്നേ മൂന്ന് വർഷം പിന്നേം പോയില്ലെ മൂന്ന് നാല് വർഷം അങ്ങനെ പോയില്ലെ.
ഹ് ഹ്മ്.
ആഹ് ആ നേരം കൊണ്ട് ശെര്ക്കും പർഞ്ഞാ ഗൾഫ്ക്ക് വിടുന്ന നല്ലലെ
ഹ്മ് അഹ് ശെരിയാ.
ഹ്മ്. ഹ്മ് ഇന്നലെപ്പൊ ഞങ്ങൾകടെ ഇവ്ടെ തൊട്ടട്ത്ത വീട്ടില് കല്യാണണ്ടേര്ന്നു. ഓരു കുട്ടിന്റെ. ഉം തൊട്ട് വീട്ട്ലെ കുട്ട ആള് ചെറിയ കുട്ട. പഷേ പെട്ടെന്ന് കല്യാണം കഴ്ച്ച് വിട്ടു ഉം അപ്പൊ അ ഹ് അവര്ടെ വീട്. അവര്ടെ അവരെ വേഗം കെട് ഇവ് ഇവ്ടെ കെട്ടിക്കല് വേഗം കെട്ടിച്ച് വിടും.
അവ്ടെങ്ങനെലെ.
ആഹ് അവ്ടെ അങ്ങനെയാണ് ഓഹ്.
ഓഹ്.
അപ്പൊ ഇവ്ടെ ചെറിയ വീടാണ് പക്ഷെങ്കില്. അവിടെ ചെന്നപ്പോ ഞങ്ങള്കല്യാണം കൂടിട്ടിണ്ടാരുന്നു മോക്ക് അപ്പൊ അവിടെ ചെന്നേഴിഞ്ഞപ്പൊ എന്തൊരുനല്ല വീട ഞങ്ങക്ക് ഭയങ്കര ഇഷ് ടായി നല്ലൊരു അടിപൊളി രണ്ട്നെല വീട് നല്ല റൂമൊക്കെ നല്ല വല്യ വീട് അപ്പൊ ഇങ്ങനാലോയിക്കു ഇഞ്ഞെന്ന നമ്മളൊക്കെ ഇതുപോലൊരു വീടെ മേടിക്ക ആഹ് നല്ല രസം കാണാന് ഇപ്പനമുക്കൊരു സംഭവം കണ്ട മനസ്സില് ഇഷ്ടായിട്ട് ഇഷ് ടം തോന്നൂല്ലെ അതന്നെ ഇപ്പൊ എന്നാ ഇഷ് ഇഷ്ടം പോലെ ഒത്തിരി വല്യ വല്യ വീടള് കാണിക്കു പക്ഷെ അതൊന്നു
എന്ക്ക്പിന്നെ അങ്ങനെ വല്യ വീട് ന്നുല്ലെങ്കിലും പാകത്തെ മ്മുക്ക് ഇല്ലത് ചെറത്
ആഹ് എന്തായലും നമ്മക്ക് സ്വന്തന്ന് പറയാനാട്ട്
ആഹ് അങ്ങനെ വല്ത് ഇണ്ടായിട്ടും കാര്യല്ല അത് കൊണ്ടടക്കാനൊക്കെ ഭയങ്കര പണിയ
ആഹ് അത അത് സത്യട്ടോ
ചെറുത്തന്നെ നമ്മക്ക് കൊണ്ട് വിടാൻ ചെലനേരത്ത് പിരാന്താകരം
ആഹ് അത്ശെരി ഓ ഇവിടെതന്നെ ഇവടെ ആകെ കൊറ- കൊറച്ചൂള്ളൂ കുറച്ചന്നറഞ്ഞാ വളരെ കൊറച്ചുള്ളൂ പക്ഷേ
മടിയാക്കരൊ
ആഹ് ഭയങ്കര മടി തീരണില്ലല്ലോന്ന് ഓർത്ത്ട്ടെ.
ഇന്നൊക്കെ വെന്തൊരു മടിയാണോ അങ്ങനെ നങ്ങനെ നങ്ങനെ.
ആഹ് ഇതെന്താപ്പൊ തീരാത്തെ പറയുമ്പൊ. കൊറച്ചോള്ളു. പക്ഷെ അങ്ങട് തീരണില്ല.
ആഹ്
വരും
ഉം ആകെവിടെ അടിച്ചി തൊടക്കാൻ അങ്ങനത്തൊക്കെ ഇണ്ടാവുള്ളൂ. ഫുഡ് ഇതൊന്നും ഞാനങ്ങനെ ഉമ്മക്കെ ഇണ്ടാക്കല്. എന്നാതന്നെ ഞാനെങ്ങനെ അനിയാറെയാറെ. ഇങ്ങനെയൊക്കെ.
ആഹ് ആ.
ഇപ്പ വീട്ടിലാണ് ന്റെ വീട്ടിലാണ്.
അതെ ആഹ് ആ.
പിന്നെ സുഖല്ലേ.
അല്ല അപ്പൊ അവിടെന്ന് പോന്നിക്ക, മീൻസ് ഹസ്ബൻഡ് വന്നിട്ട് തിരിച്ചു പോരനാണൊ അതോ.
ഏഹ് ഞാനിപ്പോ വന്നിട്ട് ഒരാഴ്ചയായിട്ടള്ളൂ അവിട്ന്ന്.
ആഹ് സ്വന്തം വീട്ടിക്ക് പോന്നിട്ട്.
ഉം അധികം ഇവടന്നയ നിക്കല്. എന്റെ സ്വന്തം വീട്ടില്.
ആഹ് ആ.
അവിടെ അങ്ങനെ ആരും ഇല്ലാത്തോണ്ട്. എല്ലാരും, പോവും. ഒറ്റക്കാവ്മ്പ് ഇങ്ങനെ
ഓഹ് ഓഹ് അവിടെപ്പ ആരൊക്കെ ഇണ്ട്?
ആഹ് അവടെ നിക്കൊരു നാത്തൂനും, ഒരെളച്ചനും, ഇമ്മേ പ്പയും. എല്ലാരും പോവും ഇമ്മയും പോകും, ഓള് ക്ലാസ്സിനും പോകും. ഇപ്പ എല്ലാരും പോയേന ഞാൻ ഒറ്റക്കല്ലെ. എളേച്ചൻ മാത്രെ ഇണ്ടാവുള്ളൂ. അപ്പൊങ്ങനെ നി ക്കലില്ല. ഓക്ക് ക്ലാസിള്ളീസാങ്ങനെ പോകലില്ല. ഇല്ലാത്തീവസം ശനീം ഞായറും,
ഉം ഉം ഉം
പിന്നെപ്പ ഇപ്പൊപൊ പ്രാവശ്യം പോയില്ല അങ്ങനെപ്പൊ എത്തൊ പിസൊക്കെ നിന്ന്. അങ്ങ് നിന്ന്ങ്ങനെ ശീലായി പിന്നെ. ഒറ്റക്കന്നെ. അല്ലപ്പ എല്ലാരും നോക്കിട്ട് കാരില്ലല്ലോ. ഉവ്വ. ഓള് പോയാലിപ്പോ നിക്ക് നിക്കണ്ടേ?
ആ അതെ. ഉം അപ്പൊ എന്താ അവര് പഠിക്ക.
ഓള് പ്ലസ് റ്റു ആണ്.
ആഹ് ചെറിയ കുട്ട്യാണ്ല്ലേ.
ചെർതാണ്.
ആഹ് അപ്പ ജ്ജെന്തേലും പഠിക്കാൻ പോണ് ണ്ടോ?
ഞാ പ്പൊന്നും പോണൊന്നുല്ല. ഡിഗ്രി പോയിര്ന്നു സെക്കന്റിയറ്. അപ്പന്നങ്ങനെ അങ്ങനത്തൊക്കെ വന്നപ്പോ നിർത്തി.
ഉം കോളേജ് ലൈഫ് മിസ്സാക്കണ്ടാര്ന്നു.
മാത്യേര്ന്നു എന്ത് ചെയ്യാൻടാ.
ഞ്ഞിപ്പൊന്ന് ചോയിച്ച് നോക്കാര്ന്നില്ലേ. ഞ്ഞിപ്പ അട്ത്ത വർഷം പുത്യേതായിട്ട് ജോയിൻ ചെയ്യാൻ.
താല്പരില്യ. വേറെന്ത്യേ കോയ്സെന്ത്യേ നോക്കണം.
ആഹ് അങ്ങനെ. ആഹ് കോളേജ് ലൈഫ് ഫുള്ള് എൻജോയ് ചെയ്യ് ഞ്ഞിപ്
ആഹ് എന്തോ അഫെയർ ഒക്കെ ണ്ടായപിന്നെ അവടെ സ്റ്റോപ്പാക്കിന്റമ്മ്. വീട്ടാര്.
ഉവ്വാ ആഹ് അങ്ങനെ കെട്ടിച്ച് വിട്ടാണോ.
ഏഹ് കിട്ടി അതന്നെ കിട്ട്യേത്.
ആഹ് അന്ന് ഓ അങ്ങനെ. ഉം. അപ്പ ഞ്ഞി ബാക്കി അപ്പ ഹസ്ബൻറിനോട് പറഞ്ഞാ മതി. എന്തായാലും അത് നിർത്തി. ഞ്ഞി അപ്പൊ ഞാനൊന്നൂടെ പോട്ടെ പറഞ്ഞാ മതി.
ഉം ആഹ് ഡിഗ്രി പിന്നെ രണ്ടെണ്ണം സപ്ലിണ്ട് അപ്പ പിന്നെ ചടപ്പായി ഞ്ഞിപ്പ നാല് കൊല്ലൊക്കെല്ലെ അന്ന് രണ്ട് മൂന്ന് കൊല്ലൊള്ളെയ്ന്
ആഹ് ആഹ്
വേറെന്തേ കോഴസ് ട്ക്കാണെങ്കി പെട്ടെന്ന് കിട്ടല്ലോ
ഉം ഉം ജോലിക്ക് പോണന്ന്ണ്ടെങ്കില് അതായിട്ട് ഇഷ്ടള്ള എന്തെങ്കിലും നോക്ക
പിന്നങ്ങനെ പൊർത്ത് വ്ടും ചെയ്യൂല പഠിക്കാനങ്ങനെ താൽപ്പര്യല്ലാ തോന്ന്ണു. ചോയ്ക്കുമ്പോ പോണ്ടാന്ന പറയല്
ആഹ് ആഹ് അങ്ങനെ വര്മ്പോ ബുദ്ധിമുട്ടാവും
വീട്ടീന്ന്ല്ല എന്തേലും നോക്കിക്കോ പറയും ഇപ്പ ന്റെ ഫ്രണ്ട് ചോയിച്ചീനി ഫാർമസീ പോ പോര്ണോച്ചാണ്ട്
ആഹ് ആഹ് ഉം അങ്ങനെ ആര്ന്നു കഷ്ട്ടാന്ന് ഇവടെ പിന്നെ നീ എന്താ ജോലിക്ക് പോവാതെ ജോലിക്ക് പോവാതെ ചോയ്ച്ചോണ്ടിരി ക്ക്യ അതെന്താച്ചാല് ആളെക്കൊണ്ട് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാവാണെയ് എല്ലാം ബ് ബാധ്യതാളൊക്കെ ഫുള്ള് ആവുമ്പളേ ഒരാളെന്നെ ചെയ്യുമ്പളേ
അങ്ങനീണ്ട്
ആഹ് അപ്പ എന്നോട് ചോയ്ക്കും നീ എന്നോട് പർഞ്ഞത് ആഹ് നീ എന്നോട് പർഞ്ഞെ കല്യാണം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ പണിക്ക് പോവാന്നല്ലടി നീ എന്താ പോവാതെ ചോ യ്ക്കും അപ്പം ഞാൻ പറയും ഏഹ് കൊച്ചിനെ നോക്കാൻ ആളില്ല മോം പൊക്കോളാം പറയും
കുട്ട്യാളായി കഴിഞ്ഞാ പിന്നെ കണക്കാണ്.
ആഹ് അതെന്നെ
പിന്നെ ആ കുട്ട്യാളൊന്ന് വൽതാവണം. പിന്നെ സ്കൂളായി അങ്ങനെ ആവണം പിന്നെ ഒന്ന് താവണെങ്കി എന്റെ ഫ്രണ്ട്സൊക്കെപ്പ പറീം ഓൽക്കൊ ക്കെ കുട്ട്യളായ്ക്ക്ണ് ഒപ്പലോൽക്കൊക്കെ ഓലങ്ങനെ പറേല്ണ്ട്
ആഹ് ആഹ് ആഹ് ഞ്ഞിപ്പന്നാ രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ലേ വര്ള്ളൂ
ഉം ഞ്ഞിപ്പൊ ഒര് കൊല്ലങ്കൂടിണ്ട്
ഉം ഉം
അത് കഴിഞ്ഞിട്ട് ഞ്ഞി പോവാക്കാരം അങ്ങൻ തന്നെക്കാരം വര്യാ
ഉം ഉം
ആഹ് പിന്നെ പോയി തൊടങ്ങി കഴിഞ്ഞാ പിന്നങ്ങനെ പോകും. ഒക്ക് പിന്നെ ഇബടെ പിന്നെ സെറ്റായിട്ടാൻ പണിയെയ്ക്കാരം
അതന്നെ അത്രയും പൈസ പിന്നെ നാട്ടില് കിട്ടണങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്
അത്ങ്ങനെ മാസം കിട്ടല്ലേ മറ്റേ ഇവടെ ദിവസം കിട്ടുമ്പോൽക്കറീല്ല
ചെലവായി പോവേ ദിവസം കിട്ടാണേ അപ്പൊ വേഗം ചെലവായി പോ
ആ ഇന്റെ ഇപ്പന്നത്ര പയ്നഞ്ച് പതിനാറ് കൊല്ലായി ഇപ്പ പോവല് തൊടങ്ങീട്ട്
ഉപ്പേ
ആഹ്
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ നമ്മക്കറിയാ എങ്ങനെ വരുംന്ന്
അതെല്ലേ
ഇപ്പൊ പിന്നെ മാരീഡ് കഴിഞ്ഞിട്ട് നിർത്താ പറഞ്ഞിരുന്നു പിന്നെ പ്പൊ ഇപ്പൊ ഏട്ടന്റായി ഇഞ് ഏട്ടന്റെ കൂടി കഴിയട്ടെ പറഞ്ഞ്
അയ്യടാ അവർക്ക് കാര്യ അവർക്കു ആഗ്രഹണ്ട് പക്ഷെങ്കില് എത്തല് ണ്ടാവൂല്യാക്കാരം
ആകെ അറിയുന്ന ഇപ്പാക്ക് ഇവിടെ പണി ആദ്യം ബസ്സിലാ പോയിന്നേ വേറൊരു പണി അങ്ങനെ അറിയില്ല അങ്ങനെയൊക്കെ ആണ്ടാണ്
ഉം ഉം ആ അങ്ങനെ ആലോചിക്കുമ്പ ഒരു സങ്കടാണ്ല്ലേ നാ
ഞാ ഞാ പറ്റൂല ല്ലേ
അതൊക്കെ തെന്ന്യാണ് നമ്മളും ഈ പോവണ്ടാന്ന് പറയ്ണെ ഒള്ളതും കൊണ്ട് ഒള്ള ടൈമില് എത്ര ഒരുമിച്ചിന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റ്യോ അത്രീം ഹാപ്പി ആയിട്ട് ഇരിക്ക
ആഹ്
അങ്ങൻത്തെ മൈൻഡ് ആണുട്ടോ എനിക്ക് ഇപ്പൊം ഇല്ലെങ്കിലിപ്പോ കഞ്ഞ്യാണെങ്കിലും ഒള്ളത് കുടിച്ച് ഇവടെ ചെറിയേ വീടാണെങ്കിലും സാരല്ല ഉള്ളതും കൊണ്ടൊക്കെ പോവാ പിന്നീട് എന്തെ
ഇണ്ട് പാഷെ കൊർച്ചേഞ്ഞാ ആജ്ജന്നെ ഇന്നെ ആട്ടി വിടുമ്പറി
ആഹാ
വണ്ടീന്ന് തീർന്ന് പോണ്ടേ അപ്പൊ പിന്നെ ഇവ്ട്ന്നി പിന്നെ ഇല്ലെങ്കി മൊടങ്ങൂലെ വെൽതൊന്നുല്ല
ആഹ
ഈ നാല് വർഷത്തെ അടവാണ്
ആഹ് ആഹ്
പിന്നെ ഇവടെ നിന്നാ മൊടങ്ങ്യാ പിന്നെ ആക്ക വിജാര്ച്ചിട്ടാക്കാര
ഉം ഉം ഉം എൻ എല്ലാർക്കു ഓരോരോ ഇപ്പ എന്താ പറയാ ഓരോരോ പ്രശ്നങ്ങളാണ്
ഉം പ്രശ്നങ്ങളില്ലാത്ത ആരേങ്കിണ്ടാവോ
അതന്നെ പ്രേശ്നങ്ങളില്ലാത്ത ആരുണ്ടാവില്ല
ഉം
അല്ല എന്നെങ്കിലൊക്കെ നമ്മൾടേതും ഈ പർഞ്ഞ നമ്മൾടെഷ്ടത്തിന് ലൈഫ് ആവ്വ്വാരിക്കും അട് വരെ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്യാ
അതെന്നെ അല്ലാതപ്പം
പിന്നെന്താ സമാധാനണ്ടല്ലോ അതെന്ന്യാണ് വെല്ല്യെ കാര്യം
ആ ശരിയാ പിന്നെ ഒറ്റക്കിങ്ങനെ ആണ് ഒര് അതൊരു ക്ക ഒര് ചടപ്പിണ്ട് ഒറ്റക്കിങ്ങനെ
ഈ പർഞ്ഞാരീ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് അങ്ങനെ ഇതാ ചെറിയെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനൊന്നും പ പോവാൻ പറ്റില്ലേ
ഒന്നാമത് ഓ പൈസന്റെത് നമ്മള് നോക്കണ്ടേ
ആഹ
അമ്മള് ബുദ്ധിമുട്ടിക്കായ്ട്ടല്ലല്ലോ ചോയ്ച് ചോയിച്ച്
ഉം
നോക്കണന്തേലും കോർച്ച് കയ്യെട്ടെ എത്താലും
ഉം ഉം
ഈ വീട്ട്ല് വെറുതെന്നിട്ടിപ്പൊര് കാര്യല്ല
ആ അത്ശരിയാണ് എന്നെ അല്ലെങ്കില് നമുക്ക് എന്തെങ്കിലും ഒരു അഞ്ചു രൂവെങ്കിലും ഇപ്പം ഞാന് വർക്ക് കേത് നടക്കിണര്ണം കൊണ്ട് എനിക്ക് എന്റെ കയ്യില് വേണ്ട പൈസണ്ടാരുന്നു
ആഹ് മ അപ്പമ്മക്ക് അവനാന്റെ എന്ത് ആവശ്യത്തിനു ഇട്ക്കാണ്ടാവും
ആഹ് ഇപ്പൊ പിന്നെ അങ്ങനെ പൈസ ആയിക്കഴിഞ്ഞ് ഇല്ലാണ്ടായ്പ്പ് അമ്മക്കൊരു ബുദ്ധിമുട്ട്
ഉം
എല്ലാത്തിനും അങ്ങനെ ചോയ്ക്കണ്ടേ